ആഹ് അസലമലേക്കും
വാ അലൈക്കും അസ്‌ലാം ത്തിന്റെ നല്ലവർഷ നല്ലവർത്താന എന്തേ അടുത്ത വർത്താനൊക്കെ
നല്ല വർത്താനം
ഉം ചായൊക്കെ കഴിഞ്ഞ് ചായൊക്കെ കുടിച്ചോ
ആഹ് മക്കള് സ്കൂള്ട്ട് വന്നൊക്കെ ചായ കുടിച്ച് അപ്പൊ മദ്രസ് പോയതാരാണ്
ആഹ് എന്തേനി ചായക്ക് കടി എന്തേ കൊച്ചൊക്കെ ചെയ്തനു റെസിപ്പി ഒക്കെ
എല്ലാം പ്രത്യേകിച്ചൊന്നുല്ല വേ ഇതാണേ ബ്രേക്കറി കൊടുത്തന്ന്
ഏഹ് ഉം എപ്പഴാ മക്കള് മക്കളെപ്പഴ സ്കൂളട്ട് വരിയ
ഓല് നാലരയാവും
നിങ്ങള് എന്താ ഇണ്ടാക്കിയെ
ഞങ്ങള് ഉം പഴം
ആഹ് ആഹ് പഴം പിന്നെ പുഴുങ്ങിയോ നേന്ത്രപഴം ഉം അത് ശരി
ഉം
രാത്രിയേക്ക് പിന്നെ രാവിലെന്നെ ഇണ്ടാക്കിയ ഭക്ഷണമാണ് ഉച്ചക്ക്
ഹെ അതിങ്ങനെ ഒന്നായിട്ട് അയ്ക്കലഇരി ക്കുലേ ആ ആ അല്ല ഞങ്ങളൊന്നായിട്ടക്കലാ പിന്നെ തെയഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെന്തെങ്കിലും
ആ അങ്ങനെ ആഹ് ശരി
ഹാ നന്നായിട്ട് കുക്കൊക്കെ ചെയ്യോ
ആ കൊഴപ്പില്ല എല്ലാം ഇണ്ടാക്കണ്ട്
ആ ഹ്
അങ്ങനെണ്ടാക്കി പഠിക്കണ നമ്മള് വ
ആഹ ആഹ ആഹാ ആം എന്തേ ന്നി എന്ദ് തേനു കറി
ഇന്ന് പിന്നെ മക്കളൊക്കെ സ്കൂള് പോയപ്പോ പിന്നെ ഞാന് ഒറ്റക്കള്ളേനി ഭക്ഷണം കഴിക്കാന് അപ്പൊ പിന്നെ മുരിങ്ങന്റെ ഉപ്പേരി അങ്ങനെ
ആ ഞങ്ങളന്ന് മുരിങ്ങലേനി ഞങ്ങളിന്ന് മുരുങ്ങലനി ഉ
ശരി മഴപ്പൊ ഇന്ന് കൊറച്ച് കൊറവ്ണ്ട്
ആഹ ഇന്ന് ഞങ്ങളെ അവിടെ ല്ല ആഹ അ ഇന്നലെ ഇവിടിം മഴേനി ഇന്ന് കൊറവ്ണ്ട് ഉം
മക്കളുണ്ടോ
ആ ഒരാള്ണ്ട്
ആഹ എന്താ പ ചെറീകുട്ടിയാ
ആ ചെറിയ എൽ കെ ജിയിലാണ് നാലെസ് കയിന്നു
ഹാ ശരി
ഉം ഉം ഇങ്ങക്ക് എത്ര ആള
ഇനിക്ക് നാലാള്ണ്ട്
ആഹാ
പിന്നെ ഓല് ഒക്കെ പഠിക്കണല്ലാരും വെല്യോള് ഡിഗ്രിാണ്
ആഹാ
പിന്നെ മോനുണ്ട് ഓന് ഒമ്പതാം ക്ലാസ്സില് ഒരാള് അഞ്ചില് ഒരാള് ഒന്നില് അങ്ങനെ
ആ ഹെ ഇല്ല ഹ് ന്താ എന്താ ചെടികൾ അങ്ങനത്തെ എന്താ എന്തെെ നിങ്ങളെ ഹോബി എന്തൊക്കെ ചെയ്യല് ഹ്
എന്താ മക്കള് പോയാ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുക്കെ ചെടിയായിട്ടും എന്തെങ്കിലും ക്കെങ്ങനെ ചെറ് ചെറിയ കൃഷികളൊക്കെ ഇങ്ങനെ ഇണ്ടക്കും വീട്ടില്ള്ള ഹ് ചെറുതായിട്ടൊക്കെങ്ങനെ
എ നമ്മളെ വീട്ടക്ക് ആവശ്യത്തിനക്കെ എടുക്കാന് ക്കെഅങ്ങതെക്കെല്ലേ
ആവശ്യത്തിന് ഇങ്ങനെ എടുക്കാന് മുളക് തൈ ഇണ്ട് അതൊക്കെ ഇങ്ങനെ അക്ക അങിനെ ഇ ച് ർ ചെറുതായിട്ടൊക്കങ്ങനെ ചേമ്പ് അങ്ങനെയൊക്കെണ്ട് കുറെേശൊക്കെ നമ്മുക്ക് ഇടുക്കാൻ മാത്രംക്കെ
ആഹ
അതൊക്കെ ഇങ്ങനെ ഇണ്ടാക്കും നിങ്ങക്ക് അവിടെണ്ടോ
ഞങ്ങളവിടെഅങ്ങനെ അങ്ങനല്ലേ മുരിങ്ങ കർമൂസ അങ്ങനത്തൊക്ക് ണ്ടോ
ആഹ അഹന്നെ ചക്കാ മാങ്ങ ആഹാ
ഹെ പൊറത്ത്ക്കൊക്കെ പോവയ്ണ്ടോ ടൂറ് ട്രാവല ഒക്കെയായിട്ട് കുട്ട്വയി മക്കളെക്കെ കൊണ്ട്
പൊറത്ത്ക്ക്പ്പം ഈദിന് പോയിന്ന് ഞാന് എന്റെ വീട്ട്ന്ന് ഫാമിലിയായിട്ട് പോയി ഞങ്ങള്
ആഹ് ആഹ്
ഫാമിലി ടൂറായിട്ട് പിന്നെ പെരുന്നാളിന്റെ പെരുന്നാള് കഴിഞ്ഞ് രണ്ടീസം കഴിഞാ രെ അന്ന് പോയി എല്ലാരൂടി രസായിട്ട് പോയി പോന്നു
ആഹ് ആഹ്
പിന്നെ ഇപ്പോ സ്കൂള് തൊറാന്നില്ലേ മഴയ് കായല് ങ്ങങ്ങളങ്ങനെ പോവല്ണ്ടോ
ആഹ് ഞങ്ങളെട്ക്കൊക്കെ പോവും ഒരു വ കുറെവിടെ അടുത്ത ചുറ്റുപാടിക്കൊക്കെ പോവും ദൂരത്ക്കൊന്നും ങ്ങനെ പോവൂല
ഉം അങ്ങനെ എന്നെങ്കിലൊക്കെ പോവലൊള്ളൂ കൊല്ലത്തിലൊക്കെ അങ്ങനെ ഫാമിലിയൊക്കായിട്ട് ട്ട അങ്ങനെയൊക്കെ പോവും
ആഹ് കഴിഞ്ഞ വെക്കേഷനിലൊക്കെ എങ്ങനെ മക്കളൊക്കെ അടിച്ച് പൊളിച്ചോ
ഓഹ് വെക്കേഷൻ കഴിഞ്ഞത് അറിഞ്ഞില്ല നല്ല ജോ ആഹ് അതന്നെ ങ്ങക്കവിടെ വെള്ളൊക്കെ ഇണ്ടാ
ഉം ആഹ് ഇവിടെ ഞങ്ങളീ പൊഴന്റെ വക്കത്ത അപ്പൊ നല്ല വെള്ളണ്ടാവും
ആഹ് അപ്പൊ പിന്നെ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാവല്ലെ
ആഹ് മഴക്കാലായാല് വെള്ളം കൂടുന്ന് പേടിയാ
ആഹ് അങ്ങനെ വീട്ടിക്ക് കേറോ
ആഹ് രണ്ട് വർഷൊക്കെ കേറീന്ന് ആഹ് വല്യ വെള്ള പൊക്കം
ആഹ് ആഹ് പ്രളയത്തിന്റെദില് ആഹ് പേടിയണല്ലേ അങ്ങനെ മഴ വരുമ്പോ
ആഹ് മഴ വെള്ളം കേറോന്ന് നോക്കിക്കലാ അഥവാ കേറ്ണണ്ട് സാധനങ്ങളൊക്കെ എടുത്തുവെക്കും അങ്ങനത്തൊക്കെ
അതൊരു പെട്ടെന്ന് കൂടുതലാണല്ലോ മഴ നിൽക്കാത്തെ പെയ്താ പിന്നെ
ആഹ്
പേടിയാണ്
ങ്ങളെവിടങ്ങനെ വെള്ളം
ഇവിടെങ്ങനെ വെള്ളം ഇവിടെ അങ്ങനെ പുഴന്നുല്യാ തോടും പുഴയൊന്നുല്ല ഒന്നും ഇല്ലാത്ത ഏര്യയാണ്
ഏഹ്
കെണറുണ്ട് എല്ലാതൊന്നുല്ല
ആഹ്
വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ആഹ് പോയാ രസാല്ലെ നീന്താനൊക്കെ പോവാന്
നീന്താനൊക്കെ രസാണ് എന്നെങ്ങട്ട് കല്യാണം കഴിച്ചത് ഇവിടേണ് ഏഹ്
വെള്ളം കുറവുള്ള സൈമിലൊക്കെ വേനൽ
ആ ആ ആഹ് അപ്പം രസാണ് അപ്പം അങ്ങനെ പൊഴന്റെക്കത്തൊക്കെ പോയി ഇരിക്ക അങ്ങനൊക്കെണ്ടാവല്ണ്ട് മഴക്കാലാവുമ്പോ പോവാൻ പേടിയാണ്
പോവല്ലോ പേടിയാണ് മക്കളായിട്ടൊക്കെ പോകുമ്പോ
ആഹ് ഇങ്ങനെ പുസ്തകൊക്കെ വായിക്കോ റീഡിംഗൊക്കെ
അങ്ങനെ ഇപ്പ ഈ ഫോണ്ള്ളതോണ്ട് വല്ലാതെ അതൊന്നും പണ്ടൊക്കെ വായിക്കേനി ബുക്കുകളൊക്കെങ്ങനെ ഇപ്പൊ കുറവാണ് പത്രം പത്രം വായിക്കാനെന്നെ മടിയാണ് പ്പൊ
ഉം ഞമ്മളെ വീട്ട്ത്തെ പണിയൊക്കെ കഴിയുമ്പോക്കിനന്നെ
ആഹ് അതന്നെ നേരെ ടൈമ ഉണ്ടാവില്ല നമ്മുക്ക ഓരോ പണില്ലേ മക്കള് പോയി ഇങ്ങട്ടാണല്ലോ പണിയൊക്കെ എടുത്ത് വീട് ക്ലീൻ ആക്കലോ തിരുമ്പലോ
ആഹ് ആഹ്
പിന്നെ കഴിയുമ്പോതോല് വരാനാവും ചെയ്യും
ആഹ് പിന്നെ ഓലെ കാര്യം നോക്ക
പിന്നെ ഓല് വന്നാ ഓല് നോക്കി ഇങ്ങനെ
ആഹ ഉം
ഉം എന്താ വേറെ അട ഉമി ഉപ ഓലക്കലെ
ആഹ് അവിടെ ഇപ്പ ഇല്ല പിന്നെ എൻ്റെ ഹസ്ബൻറിന്റെ വീട്ടിലാണ് ഹസ്ബൻറിന്റെ വീട്ടിലിപ്പില്ല ഉമ്മയൊക്കെ ഉണ്ട്
ആഹ് പിന്നെ വേറെ സിസ്റ്ററും ഒക്കെ ഉണ്ടോ
ആഹ് ബ്രദറില്ല ഹസ്ബൻഡ് തന്നെ ഉള്ള ബ്രദറല്ല സിസ്റ്റർമാരുണ്ട്
ആഹ് ഒക്കെ മെറെജില
ആഹ് മെറെജിഡ്
ഉം ശരി അവിടെ വീട്ടിലോ സ്വന്തം വീട്ടില്
സ്വന്തം വീട്ടില് ആഹ് എല്ലാരും ഉണ്ട് ഇപ്പല്ല ബാക്കിയുള്ളവരെക്കെണ്ട്
ആഹ് ശരി ഉം ഉം എഹ് പിന്നെ ഹസ്ബൻഡ് നാട്ടിലില്ലെ
ആഹ് ഹസ്ബൻഡറ് നാട്ടിലുണ്ട്
ആഹ് എന്താ ജോലി
ജോലി എന്താ കൂലിപ്പണി
ആഹ് ശരി
ഉം ഉം
പിന്നെ വേറെന്താ
രാത്രിക്കെ എന്താ ഒരിങ്ങ ഒരിങ്ങനെ കറി
ഇനിയിപ്പന്താ മുട്ടൊക്കെ പൊരിക്ക അങ്ങനെ എന്തൊക്കെ ആക്കണം മുട്ട്രോസ്‌റ്റോ അങ്ങനൊക്കെ ഇണ്ടാക്ക മക്കളൊക്കെ ഉണ്ടാവബോ പിന്നെ അത് ഒന്നും പറ്റൂലല്ലോ അവർക്ക് എന്തെങ്കിലൊക്കെ വാണം
ആഹ് അവിടെ എങ്ങനെ ഇപ്പ മീനൊക്കെ കിട്ടുവോ
ഇപ്പൊ മീന് ഇല്ല ഇപ്പ ഇന്ന്ന്നിലക്കെ ആയിട്ട് ഞാൻ പറഞ്ഞട്ടെ അപ്പൊ മീൻ വരുന്നില്ലന്ന്
ആഹ ആഹ
അവിടൊക്കെ
ഇവിടെ ഇവിടെ ഞങ്ങള് അങ്ങാടിൻ്റെ അങ്ങനെട് മീൻ മാർക്കറ്റിൽന്നാ വാങ്ങലേ അവിടപ്പണ്ട് എന്ന നല്ല വിലയാണ്
ആഹ ശരി ആഹ നല്ല വലയാണ് ഇപ്പൊ ട്രോളിംങ്ങ് ഉള്ളതോണ്ട്
ആഹ ഉം മക്കൊക്കെ ക്ലാസ്ക്കെ തുടങ്ങിയോ തുടങ്ങി ഉ ബുക്കൊക്കെ കിട്ടി
ണ്ട്ക്ക പോകല്ലുടങ്ങി
ആഹ
എങ്ങനെ എവിടെ അടുത്ത തന്നെ സ്കൂളൊക്കെ
ആ സ്കൂള് അടുത്താ നടക്കാൻ മാത്രള്ളൂ
ഉം
അടുത്താൻ
ആഹ
സ്കൂളും മദ്രാസ ഒക്കെ അടുത്തണ്ട് ഉ
ഇങ്ങള് എന്തെങ്കിലും വർക്കോ എന്തെങ്കിലുംക്കെ ചെയ്തീനോ ആദ്യം
ഒന്നുല്ല പ്പൊ ഹൗസ് വൈഫായിട്ടിങ്ങനെ പോവണ്ട് ഇഞ്ഞ്പ്പ മക്കളൊക്കെ നോക്കട്ടെ എന്തെങ്കിലുക്കൊ പഠിപ്പിച്ച്
ആഹ് ഹസ്ബൻഡ് എവടെ നാട്ടിലുണ്ടോ
ആഹ് നാട്ടിലന്നെ
ആഹ് ങ്ങളടെ വീട് കുറച്ച് അവിടെന്നെ ദൂരെ
ആഹ് കൊറച്ച് ഒരു അഞ്ച് കിലോമീറ്റർ അട്ത്താ സ്വന്തം ആഹ് വണ്ടിം വേണം
ഉം ങ്ങള് വണ്ടിയൊക്കെ ഓട്ടി ഓട്ടോ
അറിയാ പക്ഷേ പോവൽല്ല അങ്ങനെ
ആഹ് ഉം
പ്പടുത്ത് പഠിച്ച്ണ് കൊർചൊക്കെ
ഏഹ് മക്കളോട്ടോ
മക്കള് അങ്ങനെ ഓട്ടാറില്ല ഓള് പിന്നടെ ഹോസ്റ്റല് നിക്കലാ അപ്പൊ
ആഹ് ഏഹ്
കൊറെക്കങ്ങനെ നോക്കൂ ഓളും വരുമ്പോക്കെ
എഹ് വണ്ടി ഉണ്ടാവൂല്ലേ വീട്ടില്
ആഹ് ഓളപ്പന്റെ വണ്ടിയ അതെപ്പഴും കിട്ടൂല്ല വരും ഒന്നും അത് ണ്ടാവുമ്പളെകിട്ടൊള്ളു അങ്ങനെ ചെറുതായിട്ട് നോക്കും
ആഹ്
വടിക്കണന്നൊക്കെണ്ട് നല്ലോണ്ണം
ആആഹ്
അപ്പല്ലാരും ഓട്ടി പോവു
പ്പഎല്ലാരും ഓട്ടു ആഹ്
ഇങ്ങളോട്ടോ
ഇല്ല ഞാ ഓട്ടൂല്ല പഠിക്കാം പൂ പൂതിണ്ട് വീട്ട് വണ്ടിണ്ട് അയ്മക്കാണ്ട് നോക്കില്ല ഇതുവരെ തെരക്കേനി പടുത്തുതെ ക്ലാസെക്കെണ്ടായീന്നു അപ്പോ
ത്തേം പഠിക്കാപോണ്ടോപ്പൊ
പഠിച്ചീനി ഇപ്പ കഴിഞ്ഞു എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു ഏഹ് ടിടി ടി ടി ടി സി പഠിച്ചീനി ഉം
ഇഞ്ഞിപ്പോ
ഇപ്പൊ ചെറിയ മോളായൊണ്ട് മോളായൊണ്ട് ചെ മോള ചേർത്തിട്ട് ഉം ഓള് കൊർച്ചൊന്ന് പോ പോയി കയ്യെട്ട യാരിച്ച് ഉം
ആഹ് ശരി
ഉം
പിന്നെന്താ ആഹ് ശരി ഉം ളപ്പൊ പിന്നോലൊന്ന് വൽതാ വേണ്ടിരല്ലോ
ആഹ് വൽതാണ്ടിരും പിന്നെ എന്തെങ്കിലും എങ്ങനെും എന്തെങ്കിലുംക്കെ ചെർതായിട്ട് പോവാച്ചക്കേനി
ആഹ് തെ ന്നാ ശരി ആഹ് ആയ്കോട്ടെ ആഹ് അഹ്